കേൾക്കുന്ന്ണ്ടോ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
എന്താ പരിപാടി
ആൻ നല്ല വിശേഷം
അതെ എന്താ ചെയ്യുന്നേ
അവ് ഞാന് ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നിക്കാ ആഹ്
അതെല്ലേ അ ആഹ് വൈകീട്ടാണോ എപ്പഴും കഴിക്കാറ്
അല്ല ഇന്ന് കൊറച്ച് വൈകി പോയി ഞാൻ ചെല ആഹ് ചെല ദിവസം കഴിക്കാറ് ഇല്ല ചെലീസം മറന്നിട്ട് അങ്ങനെ ഒറങ്ങിപ്പോവും
ആഹാ ഫുഡ് കഴിക്കാതുറങ്ങോ എന്താ മെ മെലിയാൻ നോക്കുന്നുണ്ടോ അതോ വെശക്കാതേ അപ്പൊ ഈവനിങ് എന്തെങ്കിലും ചായ ചായക്ക് കൂടെ എന്തെങ്കിലും കഴിക്കോ? ഈവനിങ്ങ് ചായ കടിയെന്തെങ്കലും കഴിക്കാറുണ്ടോ? അതുകൊണ്ടായിരിക്കും വെശപ്പില്ലാത്ത
ഒരു ആറ് മണിയൊക്ക ആവു
ആഹ് ആഹ് അതന്നെയാണ് നൈറ്റിലെ ഭക്ഷണം ആറ് മണിക്ക് കഴിക്കുന്നത്. മതി ആറേ ടു ഏഴക്ക കഴിച്ച പിന്നെ വെശക്കില്ല ഞാൻ വിചാരിച്ചു ഉച്ചക്ക് ശേഷം കഴി ച്ചിട്ട് വിശക്കില്ലെ നല്ല ഇതാണല്ലോ വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അത്താഴം അഹാ നമ്മുടെ അത്താഴം ഏഴ് ഴ് മണിക്കാവുമ്പൊ കഴിക്കണംന്നാണ്
ആഹ് ആ
അ ആഹ് അതാണ് ഹെൽത്തി പക്ഷെ ഞാനും കഴിച്ചിട്ടില്ല കഴിക്കാൻ പോകുന്നേള്
അതെ അതെ ഏ ഇന്ന് നേരം വൈകിയതാലാവുല്ലേ
ആഹ് ഇന്ന് ഞാൻ വൈകിയതാ ഞാൻ അല്ലെങ്കിൽ എട്ട് മണിക്ക് മുൻപ് കഴി ചം ഇന്ന് കുറച്ച അധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ അവർ ക്കഴിഞ്ഞു വന്നിട്ട് അപ്പൊ ഞാൻ കുറച്ച് വൈകി പോയി ഇനിപ്പൊ ഇതേ നാളെ ആ വർക്കിന് നാ വ വർക്കിന്ന് കൊണ്ടു പോകാനുള്ള കറി കോവയ്ക്ക അപ്പൊ അത് മുറി ച്ചോണ്ടിരിക്ക അത് കഴിഞ്ഞിട്ട് വേണം ഇനി ഫുഡ് കഴിക്കാൻ
ആ നാളെ കോവയ്ക്ക് ഉപ്പേര്യാ
ആഹ് ഉപ്പേരി വെച്ച് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടേ ചോറിന് ആ ആ സമയത്ത് ചോറന്യ നല്ലത്
ആ വൈകുന്നേരം വരെ ഉണ്ടാവല്ലേ ഡ്യൂട്ടി
രിയല്ല ആ വൈകുന്നേരം വര ഉണ്ട് അഞ്ചര വരെ ഉണ്ട് ഉപ്പേരി അല്ലടാ ഞാനിതിന് ആ ജസ്റ്റ് ഉപ്പും മുളകും ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് പേപ്പറും ഇട്ടിട്ട് വറുക്കും ഒരുപാട് ഡീപ് ഫ്ര അല്ല എണ്ണയിലല്ല എണ്ണയിൽ തന്നെ വെള്ളൊഴി പിക്കാതെ ആ ഇങ്ങനെ വറുത്തെടുക്കും നല്ല ടേസ്റ്റ് ച്ചാണ്ണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എ എന്റെ ഫ് ഫേവറേറ്റ് ആണിത് അപ്പ പ്പം ഞാനിങ്ങനെ ആദ്യം ഉർളക് കെഴങ്ങും ഇതും രണ്ടുമിങ്ങനെ വറുത്ത് സ്കൂൾ ടൈമിലൊക്കെ നമ്മള് കൊണ്ടുപോകാറില്ലേ ആ ഒരു മെമ്മറിയാ ആ ആഹ് അവര് ഓർക് ഞാപ്പം ഇന്ന് വരുമ്പോ കണ്ടപ്പോ ഞാനങ്ങനെ വാങ്ങിച്ചു നല്ല ഫ്രഷ് കണ്ടപ്പോ ഉം മോള് കുക്ക് ഒക്കെ ചെയ്യോ ആഹ് ഇവിടെ ഇണ്ടായിരുന്നോ
ആഹ് ആ കുക്ക് കൊറേ ക്കെ ചെയ്യും പഠിക്കണേ പഠിക്കണോള്ളോ ആഹ് ഇഷ്ടാണ് എനിക്കിങ്ങനെ ആ ഇഷ്ടപെട്ട് ചെയ്യണം പണിയെടുക്കണ വല്യ ഇഷ് റ്റല്ല
ആ അത് ശരി ഞാൻ നേരെ തിരിച്ചാ ഞാൻ നേരെ തിരിച്ചാ അഹ് അതെ എനിക്ക് കുക്കിങ്ങിനേ കാട്ടീം പുറംപണി കളാണ് ഇഷ്ടം കുക്കിങ്ങ്ന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എന്താ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ വെറൈറ്റി പുതിയ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാൻ ഇഷ് ട്ടാണ് ഇപ്പം നമ്മള് എന്തെങ്കിലും വീട്ടിൽ തന്നെ ബ്രോസ്റ്റഡ് ഷവർമ്മ അങ്ങ ഇപ്പ നമ്മള് യൂട്യൂബ് കണ്ട് ഇണ്ടാക്കാന് ഇഷ്ടാണ് അല്ലാതെ ഡെയിലി ചോറും കറീം വയ്ക്കാൻ എനിക്ക് ഇഷ് ട്ടല്ല
ആഹ് അതിപ്പോ ഞാൻ ഇനി അങ്ങനെ തൊടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇനിക്കു അങ്ങനെ ഇഷ്ടം ഇണ്ടാവില്ല
ഒണ്ടായിരിക്കാം ആ പക്ഷെ ക്ലീനിംഗ് എനിക് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇടക്കിടക്ക് എനിക്ക് അലമാരയെല്ലാം വലിച്ചിടണം അതുപോലെ ആ എല്ലാവിടെയും മാറില്ലേ ആഹ് എനിക്കങ്ങനെ എനിക്കങ്ങനെ ഒരു എങ്ങനുണ്ട് എനിക്ക് ആഴ്ചയിൽ ഒരു ഒരിക്കലെങ്കിലും അത് ഫുള്ളി വലി എന്നാ ആഹ് വലിച്ചിടാനുള്ള പ്രശ് നൊന്നും ഉണ്ടാവില്ല ക്ലീൻ ആയിരിക്കും എങ്കിലും ഞാനത് ഫുള്ളും വലിച്ച് ഓസിടി ഒന്നും അല്ല അങ്ങനെ ഒരു ഇടങ്ങേറ് ആണ് ഉം ക്ലീനിങ് ന്റെ ഒരു ഇതാണ് പ്രശ്നാണ്
ആ ഇവിടെ അലമാര ഫുള്ള് ആ അലമാര ഫുള്ള് ഞങ്ങൾ തന്നെ നന്നാക്കും ആ നന്നാക്കും അതേപോലെ വലിച്ചിടും അപ്പൊ തന്നെ അപ്പൊ തന്നെ കേട്
വൃത്തിയാക്കിയിട്ട് ഒരു രണ്ടു ദിവസം കഴിഞ്ഞാല് എന്റെ ഓരോ നമ്മൾ ഓരോ അറിയായി ഓരോരുത്തർക്കാ ഇപ്പൊ എന്റെ മോളുടെ അതുപോലെ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിന്റെറ അറ വേഗം ഇതാവും ആളങ്ങനെ അടുക്കി വെക്കില്ല ആദ്യം വലിക്കും പിന്നെ എല്ലാം കൂടി വെക്കല അതുകൊണ്ട് അത് എപ്പോഴും ക്ലീൻ ചെയ്യണം മ് ഒരേതർക്കും ഒരേ ഇഷ ടങ്ങളല്ലേ കുക്കിങ് പീ ഉം ഇഷ്ടപ്പെട്ട് ചെയ്താ കൊഴ പ്പയൊന്നുമില്ലടാ എല്ലാം ഓക്കെയാണ് പക്ഷെ നമുക്ക് എല്ലാം കൂടി ചെ ഇഷ്ടപ്പെട്ട് ചെയ്താലു ഞാനും ഇഷ്ടപ്പെട്ട് കുക്കിങ് ചെയ്യാറുണ്ട് പക്ഷെ ഞ പ പെട്ടെന്ന് പറയുമ്പോ നമുക്കത് മൻട്രി ഫയോട് നാം നമ്മള് തന്നെ ചെയ്യണം എന്ന് പറയുമ്പോ നമുക്ക്തിനോടൊരു
ഉം ഉം ഹ് ഞാൻ ഇന്ന് ഉമ്മ ഹോസ്പിറ്റല് പോയിന്
യോ എന്ത് പറ്റി
അല്ല എന്റെ അനിയത്തിക്ക് ചെറിയൊരു പനി അപ്പൊ അങ്ങനെ ജസ്റ്റ് ന പോയതാണ് അപ്പൊ ഞാൻ ഇവിടെ ഒറ്റക്കാണ് ഫോണുല്ല
സ്‌കുള് തുടങ്ങിയതും പനി തുടങ്ങി
ആ ഓൾക്ക് പനി തുടങ്ങി ആ ഇപ്പൊ ഇവിടെ ഫോണുയില്ല ഇല്ല അപ്പൊ എനിക്കാണെങ്കി ഇരുന്നിട്ട് ബോ റടിക്ക ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഒരാളും ഇല്ല അപ്പൊ ഞാൻ ഫുള് അടിച്ച വരി അടക്കള വൃത്തിയാക്കി തിരുമ്പി അപ്പ് അപോത്തിന് ഉമ്മ വന്ന് സമയം അങ്ങോട്ട് കണക്കാക്കി ഇഷ്ടപ്പെട്ട അങ്ങട്ട് ചെയ്താ അന്ന് ഞാൻ
ഈ അതെന്താന്ന്റിയോ നമ്മൾ പൊതുവെ ഈ പ്രായത്തില്ട്ടോ ഞാനും പ്ലസ് ടു പഠിക്കുന്ന ഈ ടൈമില് നമുക്ക് വീട്ടിൽ ആരും ഇല്ലെങ്കിൽ പണി ചെയ്യാൻ ഉഷാ എന്നാ പിന്നെ വരുമ്പഴേക്കും ക്ലീൻ നായികിട് ക്ന്നെ കാണുമ്പൊ ഒ അതിൻ്റെ ഒരു അപ്രിസിയേഷൻ കിട്ടുമ്പോ നമ്മുക്ക് ഭയങ്കര ഹാ പ്പിയാണ്
ആ ഞാൻ ഉമ്മാക്ക് സർപ്രൈും കൂടി കൊടുക്കാജാരിച്ച അങ്ങനെ
അതെ അതെ അത് തന്നെയാണ് അത് തന്നെയാണ് നമ്മള് ഈ പ്രായം കഴിഞ്ഞ് വന്നത്കൊണ്ടേ അതേ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ഞാനും ഇങ്ങനെയാ എന്നിട്ട് ഉുമ്മ പറയും ഞാ ഇവള് എ ന്തെങ്കിലും പണി ചെയ്യണെങ്കിൽ ഞൻ വീട്ടിന്ന് വെളി പോകണെന്ന് പറയും
ആഹ് ആഹ്
അതൊരു ഇഷ്ടമാണല്ലോ അവര് വരു ഓ ക്ലീൻ ആക്കിയിട്ടിരിക്കണല്ലോ എന്ന് പറയും ഒരു സന്തോഷം
ആ അവര് ഇതുപോലെ കൊഴഞ്ഞ് വര് കാര അപ്പം അവർക്കിത് കാണുമ്പോ ഭയങ്കര ന്താണ് ഞാൻ പണിടുക്കണ്ടല്ലോന്നൊരു
ആഹ് കൊറവുണ്ടോന്ന് ട്ട് മോളുടെ പനിക്ക് കുറവുണ്ടോ അനിയത്തിന്റെ
ആഹ് അത് കൊഴപ്പല്ല റെഡി ആയിട്ട് വര്ണ്ട്
കാലാവസ്ഥക്ക് അവിടെ മഴ ഇണ്ടാവാറുണ്ട് ഇപ്പോ
ആ എടക്ക് പെയ്യും ഇപ്പ അങ്ങനെ വല്യ മഴയൊന്നുമില്ല
മഴ പ തുടങ്ങി ട്ടില്ലല്ലേ സ്കൂള് തൊറക്കുമ്പോൾ മഴ തുടങ്ങേണ്ടതാണ് ഇവിടെ ചെറിയ ചെറിയ പാറലൊക്കെ ഉണ്ടാവും ഇടക്ക് ഇങ്ങനെ
ആഹ് ഇവിടെ വലതായിട്ട് മഴൊന്നും പടുത്ത് പെയ്തിട്ടില്ല അങ്ങനെ മൂടി നിക്കും
രണ്ടാഴചുമ്പൊക്ക നന്നായി മഴ പെയ്തു പോയി
ആ ആ ആഹ്
ആഹ് അവിടെ ഉണ്ടായിരുന്നോ
ഇവിടെ വെല്ലാണ്ടില്ല ചെറുതായിട്ടൊക്കെ പെയ്തിട്ടുണ്ടായിരുന്ന്
ആ നന്നായിന്ന് പറഞ്ഞ അത്യാവശ്യം നന്നായി തന്നെ പെയ്തു ഇടിയൊക്കെ പൊട്ടി അങ്ങനെ പെയ്തു
ആഹ് ആഹ് ങ്ങളിപ്പോ വേറൊരു സ്ഥലത്ത് പോയി ട്ടുണ്ടായിരുന്നു അപ്പോ അപ് അവിടെ നന്നായിട്ട് പെയ്തിട്ടുണ്ടായി ഇങ്ങോട്ട് എങ്ങനെ ഇങ്ങട്ട് എങ്ങനെയാണ് ഇൻ-
അതെല്ലേ ഉം ആ നമ്മുടെ ഏരിയന്ന് പറഞ്ഞാല് നമ്മള് അത് ഇതാണ് തമിഴ്നാടിന്റെ ബോർഡർ ആണ് നമ്മുടെ അപ്പൊ അവിടെ ഇപ്പോ മഴ സീസ്ൺ - നാടാ ചില ഏരിയസിലൊക്കെ അതുകൊണ്ട് ഇവിടേക്ക് അതിന്റെ എഫക് ഇല്ല ക്കിണ്ടാവും അങ്ങനെെ പെയ്തതാരിക്കും ക്കണം
ആ അതുണ്ടാവും ഉം
നമ്മളുടെ കേരളത്തിൽ തന്നെയാണെങ്കില് ഓരോ ജില്ലയിലും ഓരോ കാലാവസ്ഥയാണ്. ഇവിടെ ചൂട് കൂടുതലാ അതുകൊണ്ട് മഴ എവിടെെങ്കിലും പെയ് അത് കഴിഞ്ഞ നല്ല ശക്തിയില് പെയ്യും
ആ ആ ഇവിടെ ചൂട് കുറവാട്ടോ ഇപ്പ് ഓ ഈ ഒരു കാലാവസ്ഥയില്-
ചൂട് കുറവണല്ലേ?
ആ
ചൂടും ഇല്ല തണപ്പില്ലാത്തൊരവസ്ഥ
ആ ആ ഉച്ചക്ക് ഇടക്ക് ചെറിയൊരു വെയിലുണ്ടാവുന്നല്ലാതെ- പേസ് ന് ഇപ്പൊ കൊഴ് വാർപ്പ് പ്പെ വീട് വാർ ഇപ്പായാലും പേന്ന്- നിക്കങ്ങനെ കുഴപ്പൊന്നുല്ല അത്യാവശ്യം തണുപ്പൊക്കെണ്ട് ആഹ-
ഹാ ഹ ഹ
ങ്ങ് എപ്പഴാ ഉറങ്ങാറൊക്കെ
ഉറങ്ങാറു അതെ തിപ്പോ ഉറങ്ങും പത്ത് പത്തരക്ക് ഉറങ്ങും ദാദാ വരണു അവള വെശക്കുണൂന്ന് പറഞ്ഞിട്ട് ഭക്ഷണം ചോദിക്കാൻ തൊടങ്ങി
ആ ഹ
അഹ് ചുട്ടിട്ട് കൊടുക്കണം ഉം ഉം ഇപ്പെന്താ എന്താ അ ഒറങ്ങാനൊക്കെ വൈകും ഒര് പതിനൊന്ന് മണിയാവും ഒറങ്ങാനെ ആ പത്ത് പത്തര പതിനൊന്ന് മണി ആകും ആ ഡി ചുടെട്ടെടീ നിക്ക് ഉം
ഉം ഉം
ആ ചൂടോടെ ചൂടാന്ന് പറഞ്ഞിട്ടേ അവക്ക് വെശക്കുന്നു. മോൾക്ക്
ആ അടുപ്പാ ഉപയോഗിക്കാറ്.
എന്താ അല്ല ഗ്യാസ് ഗ്യാസ് ഗ്യാസാണ്
ഏ ഏ
ഉം അടുപ്പിൽ എടക്ക് വെക്കും ചോറും കറിയൊക്കെ ഇല്ലടാ കറന്റ് ‌അടു ല്ല ഉണ്ടായിരുന്നു കേടു വന്നു കേടുവന്നു ഉം
എന്തോ തളച്ചെന്തോ ചിന്തിയാണ്ട് എന്തോ ആയതാണ് എന്ത ഇപ്പളും സംഭവം മനസ്സിലാവ്ണില്ല
പൊട്ടിയെതാ ഇവടെ എന്തോ വെയിറ്റുള്ള സാധനം അതിന്റെ മേലെ വീണു.
ആ ആ ഏ നല്ല നല്ലൊരു ഇന്റ ഇതെയിരുന്നു ഇൻഡക്ഷൻ കുക്കറായിരുന്നു.
അതെലെ അതെ അതാപ്പം ഗ്യാ ന്റെ പ്രശ്നം വന്ന ടൈമി തന്നെ പോയിന്ന്-
ആ സത്യം ഇപ്പം ഗ്യാസ് ഒരു ചെറുതായിട്ട് ടൈറ്റ് വന്നല്ലോ?
അതെ-
ഉം-
ഉം- അവിടങ്ങനെ ഇണ്ടായിരുന്നോ പ്രശ്നം ഉണ്ടായിരുന്നോ ഗ്യാസ് കിട്ടാ അതെലെ ഉം ഉം എന്താ ഫുഡ് എന്താ പറഞ്ഞെ ചോറോ?
ഏ?
ചോറാണോ?
ആ ചോറന്നെ ഉച്ചക്കത്തെ ചോറ്ണ്ടാവല്ലോ.
ആ ഹാ ചോറുണ്ടാവുംലെ. ഓക്കെ തടി കൊറക്കാൻ നോ ക്കുവാണെങ്കിൽ അധികം ചോറ് കഴിക്കണ്ട.
ആ തടിയൊന്നും ഇല്ല ഇന്നാലും. നമ്മള് ഡയറ്റ് ഡയറ്റ്ന്ന് പറയും
പ പ്പോ ഈ പ്രായത്തില അധികം വെയിറ്റ് ഓവർ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ.
ഏ ഓവർവെ
ചുടുന്നുണ്ട്. ഒന്ന് ക്ഷമിക്കി ഉം.
ആഹ് ആഹ് ഹാ.
എന്ന എന്നോ ഓകേ ട്ടോ ഞാൻ വിളിക്കാം.
ആ ഓക്കെ ക്കെ.
ഞാൻ ഒരു വർക്കിലാണ് നിന്നോട് പറഞ്ഞോ. പറഞ്ഞോ. അടുപ്പിലായി. ഇപ്പോ തരാ. അല്ലെങ്കി നിക്കി